റിസൾട്ടറിഞ്ഞിട്ട് വീട്ടിൽ പൊട്ടലോ ചീറ്റലോ വല്ലവും ഉണ്ടായിരുന്നോ?
പൊട്ടലും ചിറ്റലുല്ലായിരുന്നു നല്ല കാര്യായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഹയ് എന്നെ അരിക്കാൻ ആർക്കും ധൈര്യ ഇല്ല നാണക്കേടാ.
തല്ലിയതെന്തോന്നാ
ആക്ഷേപം തിന്നുന്നേനും കുടിക്കുന്നേനും ഒറങ്ങുന്നേനും വരെ ആക്ഷേപം
മൂന്നൂസത്തേക്കിതൊന്നും നടക്കത്തില്ലല്ലോ ഭഗവാനെ
ന്നും കുളിക്കുകയും ചെയ്ത് ഒറങ്ങുകയും ചെയ്ത് എനിയ്ക്ക് വെശന്ന്
അയി പാസായില്ലേ പിന്നെന്തു പറ്റി
പാസുആയി അത്യാവശ്യം മാർക്കുണ്ട് പക്ഷെ എൻ്റെ പിതാജിയ്ക്കും മാതാജിയ്ക്കും അത്രയും പോരാ ഹേ
ഹാ നീ എന്തോ ഫസ്റ്റ് ക്ലാസോ സെക്കൻ ക്ലാസ്സോ ഏതാര്ന്ന് ല്ല ശേഷം ടി അത്യാവശ്യം ആവറേജ് മാർക്കൊക്കെണ്ട്
ആഹ്, എനിയ്ക്കു അതുപോലന്നാ
ഉം മൊത്തോം സി എങ്ങണ്ടാന്ന് തോണ് ഗ്രേയ്ഡ് സി യൊ ബി യൊ എങ്ങാണ്ടാ ടോട്ടലും ഗ്രേയ്ഡ് വരുവല്ലോ, ആഹ്
എനിയ്ക്ക് ബീയ്
ആഹ്, എനിയ്ക്കും ബി യെന്നെ കാ പിന്നെ ആഹ്
എപ്പഴും അതിനകത്ത് കുത്തിക്കൊണ്ടിരുന്നോവും
ഹഹ്, അതൊക്കെ നമ്മള് പ്രതീക്ഷിച്ച കാര്യങ്ങളായിതല്ലേ
എസ് ഫോണെറിഞ്ഞ് പൊട്ടിച്ചാലേ ഞാൻ നന്നാവൂ
ഉം, ഫോണിന്റെ ഉപയോ ഫോൺ വേടിച്ചു കൊടുത്തതേ അബത്തം
ഉം
മ്, ആഹ് എന്തായാലും വീട്ടിലെങ്ങനാ
അര്ന്ന്
എഏയ് എന്റെ വീട്ടുകാര് എനിയ്ക്ക് ഇത്രെ മാർക്ക്‌ കിട്ടോന്നൊന്ന് പ്രതീക്ഷിച്ചില്ല.
ഓഹ് ഭാഗ്യം
നീ എല്ലേടി പറഞ്ഞെ നീ ഒന്ന്നും എഴുതീല്ലാ ഇപ്പഴ്ത്തെ അദ്ദേഹം എന്തൊക്കെയാ നട് എന്തൊര അഭി
എനിയ്ക്ക് തോന്ന്ന്ന് യൂണിവേഴ്സിറ്റിക്കാര് നാണക്കേട് വിചാരിച്ച് എന്നെ ജയിപ്പിച്ചു വിട്ടേന്നാ തോന്ന്ന്നേ
ജയ്പീരോ ബി ഒക്കെ കിട്ടുന്നയാണോ ജയ്പീര്
അല്ലടീ എന്തെക്ക്യോ എടി അവരെ എനിക്ക് തോന്ന്ന്ന് ഞാനാത്ത് ബാഹുവലിടെ കവിത കഥ വരെ എഴുതി വെച്ചിട്ടുണ്ട് നിനക്ക് അറിയോ
മലയാളത്തില് അല്ലേ
അ അന്നിട്ടെനിയ്ക്ക് അയ്ന് ബി കിട്ട്യെ, അപ്പം എന്റെ നെലവാരം നീ മൻസ്സിലാക്കണം.
ഇത് റെക്കോർഡ് ചെയ്തിട്ട് യൂണിവർസിറ്റിക്ക് അയച്ച് കൊട്ക്കാര്ന്ന്.
അയയ്ക്ക് നീ കൂടെ നീയും പെടും. നിന്റേനാകത്ത് നോക്കിക്കഴിഞ്ഞാ ബാഹുബലി ആയിരിയ്ക്കത്തില്ല കിട്ടുന്നെ.
ഹാ ഹാഹ്
ഉം
എന്തായാലും കൊള്ളാം എന്നെ പിന്നെ ഒന്നും പറഞ്ഞില്ല വീട്ടുകാര്
ഉം
ഞാൻ പറഞ്ഞ് അമ്മ റിസൾട്ട് വന്നു ഞാൻ പറഞ്ഞില്ലേ റിസൾട്ട് വന്നിട്ട് പറഞ്ഞാതീന്ന് ഞാൻ പറഞ്ഞ് അമ്മാ റിസൾട്ട് വന്നു ജയിച്ചോ അതോ തോറ്റോ ഞാൻ പറഞ്ഞ് പാസ് ക്കെയായി അമ്മാതിരി വിഷമിക്കരുത്
എൻ്റത് പറഞ്ഞപ്പം ആദ്യമേ പോയ പ പിഴക്ക പെണ്ണ അനിയത്തി ഒരു വടിയും എടുത്തോണ്ട് വന്നു കൊടുത്തു ജയിച്ചോ തോച്ചൊന്ന് ഒന്നും അറിയണ്ട റിസൾട്ട് വന്നന്ന് പറഞ്ഞപ്പഴേ
നീ അന്ന് അവളെ ഫോൺ ഉപയോഗത്തിൽ നീ അവടെ സൈഡ് നിന്നില്ല അതിനാ
ഞാൻ എന്തോ സൈഡ് നിക്കാഞ്ഞ് ഞാന് അവിടെ വന്നിട്ട് അടിച്ചതോ വഴക്കു പഞ്ഞതോ ഒന്നുല്ല
നീ അമ്മക്ക് ഏഷണി കേറ്റി കൊടുത്തുകാണും
ആ യേശണി അല്ല ഭാഷണി നീ പോണീട്ട് ഞാൻ ആ രണ്ടി എടേൽ നിന്നിട്ട് അച്ഛനോട് സംസാരിച് ഒത്തുതീർപ്പാക്കിയത് ഞാനാ എന്നിട്ട് അവള് അതാ നന്ദിയില്ലാന്ന് പറയുന്നത്
അതെങ്ങനെയാ ഒത്തു തീർപ്പായാര്ന്നോ
പിന്നെ അച്ഛൻ വന്ന് രണ്ടിനേം കൂടെ പിടിച്ച് നിർത്തിയിട്ട് അവളേയും വഴക്ക് പറഞ്ഞ് എന്താ നീ കാണിച്ചെന്ന് ചോയിച്ചപ്പോ അവളു പറഞ്ഞ് അമ്മ ഇങ്ങനെ വഴക്കു പറഞ്ഞ ദേഷ്യ ഷ്യതി ചെയ്തതാന്നൊക്കെ പറഞ്ഞു
അമ്മക്കും കിട്ടി
അമ്മ പറഞ്ഞു നീ ഇപ്പഴല്ല ചെയ്യേണ്ടിരുന്നത് കണ്ടോണ്ട് അന്നൊക്കെ കൊടുത്തിര്ന്ന് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടില്ലേ പിന്നെ വല്യ പ്രശ്നം നാക്കുന്നെ എന്തിനാന്നൊക്കെ ചോദിച്ചൊടങ്ങി ആഹ് ഉപയോഗിക്കുന്നുണ്ട് എന്നാലും പഠിത്തം ഉണ്ട് അപ്പൊ പേടിച്ചു പോയി അവള് ഉം അങ്ങനെ
എന്തായാലും ഞാൻ നീ ചത്തോ അതോ ജീവനോടു ഉണ്ടോന്ന് അറിയാൻ വിളിച്ചയാ
ഉം കൊറെേ വഴക്കൊക്കെ പറഞ്ഞു അതുകൊണ്ട് ഇന്നലെ രാത്രി ഫോൺ എടുക്കാൻ പറ്റിയില്ല
ഞാൻ അതാ പിന്നെ മെസേജ് ഇടാ അത്‌ എങ്ങാനും കണ്ട് കഴിഞ്ഞാ എനിക്കൂടി ച
ഓ എനിക്ക് കിട്ടിയാലും കുഴപ്പല്ല നിനക്ക് കിട്ടരുത് അല്ലേ
പിന്നെ അല്ലാതെ ആകപാടെ നീ കൊറേ ഇത് വെച്ച് തന്ന് എനീ എന്റെ ഉള്ള ഇമേജ് മൊത്തം അവിടെ കളഞ്ഞിരിക്കുവാ ആഹ് അങ്ങനെ ഞാൻ കണ്ടാരുന്നു നമ്മുടെയൊക്കെ
എന്നിട്ട് പറഞ്ഞ് പൈസ മാത്രം മതി എപ്പഴും പൈസ ചോയിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ പഠ ഠിത്തത്തിനൊന്നും ശ്രദ്ധ ഇല്ല അങ്ങനെ കുറേ പറഞ്ഞു
ഒരു ചെവിക്കൂടെ കേട്ട് അടുത്ത ചെവിക്കൂടെ കളയുക എന്ന അല്ലാതെ നമുക്ക് ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല
ആ സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്ക അതാണ് ഏറ്റവും വലിയ മെയിൻ അതുകൂടെ ക
സഹായിക്കു അമ്മേ
ആഹ് ഇതൊക്കെയാണ് പണി അപ്പൊ വിചാരിക്കും ഞാൻ നന്നായെന്ന് ഞാൻ വീണ്ടും പഴയതുപോലെ ആയെന്ന് എനിക്കല്ലെ അറിയൂ
ആഹ് നിനക്കത് തോന്നലാ അമ്മമാർക്കൊക്കെ ഇവരെല്ലാം ഈ ഇത് കഴിഞ്ഞിട്ട് വന്ന അവർക്കൊക്കെ ക്കെ നല്ല പോലെ അറിയാം ഇപ്പഴത്തെ രണ്ടു ദിവസത്തേക്കേ ഒള്ളന്ന്
പിന്നെന്തിനാ അമ്മ എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുന്നേ ഒട്ടിച്ചൂടെ
ആഹ് അമ്മ വിചാരിക്കും ഇപ്പോഴെങ്കിലും ചെയ്യട്ട് ആ രണ്ട് ദിവസം ങ്കില് റിസൾട്ട് വരുന്ന രണ്ട ദിവസംകൂടെ അമ്മയ്ക്ക് ഒരു ഹെൽപ്പ് ആവട്ട് അമ്മ പിന്നെ കണ്ണടച്ചങ് പാല് കുടിക്കുവാ
നിൻ്റെമ്മ ഇങ്ങനെ ആന്നോ പാല് കുടിക്കോ?
പിന്നല്ലാതെ എന്നോട് എപ്പഴും പറയും നിന്റെ അമ്മ നിന്റെ അടുത്ത് പറയുന്നുണ്ടെങ്കി എന്റെ അമ്മ എന്റെ അടുത്തും എല്ലാം പറയുന്നുണ്ട്.
ഉം കൊള്ളാം.
അങ്ങനെ പിന്നെ ഇവിടെ തന്നെ ഞാൻ പിന്നെ അങ്ങനെത്തെ അവസ്ഥകളിൽ പോലും ഞാൻ അടുക്കളെ പോയി സഹായിക്കാറില്ല.
ആഹ് എനിക്കിവിടെ ജീവനിൽ കൊതിയുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ചെയ്യുന്നത്.
ഉം ഞാൻ പിന്നെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ പോലും പോവാറില്ല. എന്റെന്ന് പിന്നെ അമ്മയ്ക്ക് അങ്ങനെയും പ്രതീക്ഷ ഇല്ല. പിന്നെ ഞാൻ പിന്നെ വേറെവല്ല എനിക്ക് പേഴ്സണലായിട്ട് എന്തേലും ഇപ്പ പോണം കാണണം
ഉം ഉം എന്നാലും പിന്നെ അതും കൂടെക്കെ പറഞ്ഞേ ഒരു ജോലി സഹായിക്കത്തൂല്ല പഠിക്കത്തൂല്ല വെറുതെ ഇരിക്കുവ. പഠി ജോലി ചെയ്യാൻ പറയുമ്പോഴാണേ ഉടനെ പഠിത്തം പഠിക്കാനുണ്ടെന്ന് പറഞ് പോവും.
ഉം എന്നിട്ട് വല്ലോം പാത്തിട്ടും വല്ലതും കിട്ടുന്നോന്നായിരിക്കും ചോയിച്ചെ
യൂബെറിനു പിന്നെ കുറെ ബന്ധുക്കൾ വിളി തുടങ്ങി ജയിച്ചോ തോറ്റോ അവരുടെ മക്കളും ഉണ്ടെടി
ഓഹ് ഇതാക്കാതെ ഒരേ ജനറേഷനിൽ ജനിച്ചാൽത്തെ കൊ
ആഹ് അങ്ങനെ അല്ലെങ്കിലും ചുമ്മാ വിളിച്ച് ആൾക്കാര് ചോദിക്കും അപ്പുറത്തേം ഇപ്പുറത്തേം പുള്ളാർ വന്നന്ന് എവിടുന്നെങ്കിലും ന്യൂസ് കിട്ടും
ഓഹ്
അങ്ങനെ കെടന്ന് വിളിച്ചു ചോദിക്കുന്നകണ്ട് അമ്മ പറഞ്ഞു ആഹ് ജയിച്ചുന്നൊക്കെ പറഞ്ഞു വേണെങ്കി അമ്മ പറഞ്ഞു വേണെങ്കില് ഞാൻ മാർക്ക് ലിസ്റ്റ് കൂടെ ഇട്ടുതരാം
ആഹ്
അമ്മെയെല്ലാം ദേഷ്യത്തില് ഇരുന്നതാ ഒള്ള ജയിച്ചന്നറിഞ്ഞപ്പോ ചോയ്ക്കുന്നെ ഒള്ളതാണോന്ന്. അപ്പഴാ അമ്മ പറഞ്ഞത് മാർക്ക് ലിസ്റ്റ് വേണങ്കി ഇട്ടുതരാന്ന്. അപ്പഴത്തന്നെ വെച്ചിട്ടങ് പോയി.
നിങ്ങടമ്മേ? നിങ്ങടെ അമ്മ ഇവരോട് ദേഷ്യപ്പെടുത്തൂല്ലോടെ? ഞാനെങ്ങാനും ആയിരുന്നെ എന്റെലെങ്ങാനും ആയിരുന്നെങ്കി ഞാൻ ആ ഫോൺ മേടിച് നിങ്ങടെ മോളെ നിങ്ങള് പോയി ജയിച്ചോന്ന് നോക്ക് അല്ലെങ്കി നിങ്ങടെ മക്കള്ടെ സർട്ടിഫിക്കറ്റ്
ഇത്‌ കഴിഞ്ഞ ഉടനെ അടുത്തടുത്ത് വിളിക്കണ്ടേ ലിസ്റ്റ് എടുക്കണ്ടേ.
ഓഹോ എന്തായാലും അതൊണ്ട് എന്തായാലും വീട്ടി പ്രശ്നോന്നുല്ലായിര്ന്ന്. ഞാൻ പിന്നെ നിനക്ക് വല്ല കൊഴപ്പൊണ്ടോ പാച്ച് വർക്ക് വല്ലോം ഒണ്ടോ ആശു പത്രീലെങ്ങാനും അഡ്മിറ്റാന്നൊ
ഉം ഇല്ല കൊഴപ്പോല്ല
ആഹ് അങ്ങനെങ്ങാനും കൊഴപ്പോല്ലല്ലോല്ല്യോ പ്രശ്നൊന്നും ഇല്ലല്ലോ? ആഹ്, എന്തായാലും അടുത്ത എക്സാമിന്റെ റിസൾട്ട് ഇപ്പഴാണങ്ങാനും വന്ന തീർന്ന്.
അതാ അത് കഴിഞ്ഞിട്ടും രണ്ട് മാസമായി.
ഇതിന്റെ ക്ഷീണം തീരുമ്പഴത്തേക്ക് അടുത്തത് ബു ക്കുംകൊണ്ട് വരുവല്ലോ. അന്നരം അമ്മയ്ക്ക് വീണ്ടും ഹെൽപിങ്ങിന് ആളളെ കിട്ടുവല്ലോ.
രണ്ടോസത്തെക്കാണെങ്കിലും ഓൺ ഡ്യൂ
പക്ഷെ എനിക്ക് ഈ എക്സാമിനെകാട്ടിം പാടായിട്ട് തോന്നിയത് മറ്റേ കാര്യം
എനിക്ക് പിന്നെ എല്ലാം ഒരുപോലെ പാടായിരുന്നു.
അന്ന് പിന്നെ എന്തൊക്കെയോ ഇത് ഒരുപാട് കല്യാണോക്കെ ബന്ധുക്കടെ ഒണ്ടായൊണ്ട് ഇരിന്ന് പഠിക്കാനൊന്നും പറ്റിയില്ല
എനിക്കിനി കല്യാണം ഇല്ലെങ്കിലും ഞാൻ പഠിക്കില്ല
പിന്നെ ഒരുപക്ഷെ നമ്മള് കല്യാണത്തിന് പോവാതെ പഠിക്കണം എന്നും പറഞ്ഞു ബുക്ക് തുറന്നിരുന്ന അവിടെ അവരിട്ടേക്കുന്ന ഡ്രസ്സ് എന്തായിരിക്കും അവിടെ എന്തൊക്കെയായിരിക്കും ഫുഡ് അവരൊക്കെ എങ്ങനെയായിരിക്കും ഒരുങ്ങിയിരിക്കുന്നെ അവരുടെ ഹെയർ സ്റ്റൈലൊക്കെ എങ്ങനെ അങ്ങനെ ആരൊക്കെ വന്ന് കാണും അവരൊക്കെ എന്തൊക്കെയാരിക്കും സംസാരി ക്ക്‌ന്നെ പിന്നെ എന്നെ അന്വേഷിക്കുന്നുണ്ടോ എന്നൊക്കെ തോന്നലാരണം പഠിക്കത്തില്ല അതില് ഭേദം പോന്നെ അല്ലെ പോയിട്ടാ പിന്നെ പഠിക്കാനെ തോന്നത്തില്ല ഒരു വെറുതെ പോയി ഒരു ചുമ്മാ പോവാതൊരു ആഹാരം വേസ്റ്റ് ആക്കി
പഠിച്ച പോലും ഇല്ല എനിക്ക് ഒറക്കമാണ് മുഖ്യം കല്യാണായാലും കാളണമായാലും എനിക്ക് ഒറങ്ങണം എനിക്ക് എനിക്ക് ഒറങ്ങേം വേണം ഫുഡ് കഴിക്കേം വേണം നിർബന്ധ
നല്ല നല്ല നല്ലരു മീൻ നല്ല ഭാവി കാണുന്നുണ്ട് കുഞ്ഞേ നല്ലവനായ
ഉ പിന്നെ വീട്ടിലെങ്ങനായായിരുന്നു ചേട്ടന്റെക്കെ റെസ്പോൺസ്
അവന് ഞാൻ ജയിച്ചാലും തോറ്റാലൊന്നുമില്ല അവനിതൊക്കെഴിഞ് വന്നേന്റെ പേരിൽ ഞങ്ങൾക്കെക്കെ നന്നായിട്ടയ്ന്റെ വേദന അറിയാവുന്നു കൂട്ടര നിന്റെനിയത്തിക്ക് ആ വേദന അറിയത്തേന്റെ പേരിലാ അവൾ നിന്നെയിട്ട് ഉപദ്രവിക്കുന്നെ
ഒത്തു തീർപ്പാക്കാൻ വേണ്ടി എന്നെ വിളിക്കും പക്ഷെ അന്നിട്ട് എനിക്ക് വന്നിട്ടവള് പാരപണിയും
പിന്നെ എന്റെ പിന്നെ ചേട്ടനന്ന് വെച്ച് കഴിഞാൽ പിന്നെ ഞാനും പണ്ടേ അവനെ ഒന്നും ഉദ്രവിച്ചിട്ടില്ലങ്ങനെ നമുക്കൊന്ന് അന്ന് അന്നൊന്നും വിവരോം ബോധോം ഇല്ലാത്തോണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്കന്ന് ഞാൻ ഈ സമയ ഇങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ അവന് നല്ല എരിപിരി കയറ്റി കൊടുത്തന അമ്മക്ക് പക്ഷെ അന്ന് നമുക്ക് നല്ലൊരിതും ഇല്ലാത്തെന്റെ പേരി നമ്മള് വായും പൊളിച്ചിങ്ങനെ അവൻ പറയുമ്പ ഇങ്ങനെ നോക്കിക്ക്
ഞാനും അവളെ ഉപദ്രവിക്കത്തൊന്നുമില്ല അവൾക്ക് സപ്പോർട്ട്ക്കെ ചെയ്യും
പിന്നെ അവനെ സംബന്ധിച്ച് അവന് ഇത്രയൊന്നും മാർക്കില്ലാരുന്ന് എന്ന് വെച്ചാ ഒരുപാട് കുറവന്നെ എന്ന് വച്ചാ എന്നിൽ നിന്ന് അല്പം കുറവായിരുന്നു അന്നേരം അവനു പറയാനുള്ള വോയ്സ് ഇവിടെ ഇല്ല
ഉം.
അന്നേരം അവന് പറയാനായിട്ട് ഒന്നും പറ്റത്തില്ലല്ലോ അല്ലേലും ഓങ്ങനൊന്നും പറയത്തില്ല കേട്ടോ പവാ പയ്യ സ്നേഹമാ എന്നോട്
ങ്ങനെ ഒണ്ടായിരുന്ന് നിനക്കോ സ്നേഹം ഒന്നും ഇല്ലല്ലോ
ഭയങ്കര സ്നേഹ ഞങ്ങൾ കാര്യം കാണാനാ ന്നെ കാര്യം കാണാനാന്നെ ഒള്ളു
ഉം
അങ്ങള് പിന്നെ ഭയങ്കര സ്നേഹവും കാര്യവൊള്ള കുട്ടരാ ഞങ്ങള് ഞങ്ങള് അങ്ങനെയാ ഞങ്ങളെ വീട്ടുകാര് വളർത്തിയേക്കുന്നെ കേട്ടോ
ഓ കുടുംബത്തിൽ പിറന്നവരാ
അതാണ് ഓ ഓരോ സ്ണ്ടിനും അമ്മയാ ഇടക്ക്‌ വന്ന് കേറുന്നെ പിന്നെ വാച്ചോർക്ക്‌ മൊത്തം അമ്മയ്ക്ക എന്റെേന്നും കിട്ടും അവന്റെന്നും കിട്ടും അത് അവനെ അടിക്കുന്നതാ ഞാൻ അമ്മ അവൻ എന്നെ തിരിച്ചടിക്കുന്നെയ പക്ഷെ കിട്ടുന്നല്ലാം അമ്മക്ക് പാവം അങ്ങനെ ഞാൻ പിന്നെ വിചാച്ച നിൻന്റെ അവസ്ഥ എന്തുവാ വീട്ടിൽ കുഴപ്പം വല്ലോണ്ടോന്നൊക്കെ അറിയാൻ വിളിച്ചയാടെ
എനിക്ക് വിളിക്കണംന്ന് ഒണ്ടായിരുന്നു പക്ഷെ ഇവിടുത്തെ അവസ്ഥ അത്ര ശരിയല്ലാത്തുകൊണ്ടാണ് ഞാൻ വിളിക്കാഞ്ഞത്
ആഹ് എന്തായാലും ഇനി അടുത്ത എക്സാമ് ഇനിയുള്ളതൊക്കെ നന്നായിട്ട് പഠിച്ചെഴുതാൻ നോ ക്കാം എന്നേ പറയാൻ പറ്റു ഓക്കെ എന്നാ കെടന്നോ ശെരി